ഹൽ ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം സുഖായിട്ടിരിക്ക്ന് എന്താണ് പണി കാര്യായിട്ടൊന്നുല്ല വെറുതെ രാത്രി ആവാനായില്ലേ പ്പം മക്കളൊക്കെണ്ട് പൊറത്ത് ഒക്കെ കേറ്റണം ഉള്ള്ക്ക് മേലെയ്കണം ഇങ്ങത്തെ പണികളൊക്കെണ്ട് ഏഹ്
രാത്രിക്ക് ഫുഡൊക്കായോ
ഓഹ് രാത്രിയക്കുള്ളതൊക്കെ നേരത്തെന്നെ ആവും പ്രത്യേകായി ടെ വിശേഷിച്ചൊന്നുല്ലന്ന് സദാ കേക്ക്ണ്ടാക്കി അതന്നെണ് കഴിക്ക്ണേ രാത്രി പണിയൊന്നുല്ലന്ന് ചെല ദിവസങ്ങളിലൊക്കെണ്ടാവും ഇന്നൊന്നുല്ല
ഇൻക്ക് കൊറേ പണിയന്ന്
ഏഹ്
ഉം ഇൻക്ക് രാത്രി കഴിഞ്ഞന്ന് കൊറെ പണി ഇട്ക്കാണ്ട് അറയാ
അത് എന്താ പറ്റി
നാളെ ഏഹ് ഇന്റെ താത്ത ഖത്തർക്ക് പോവാണേ? ഓക്ക് കൊണ്ടാവാന് ഉണ്ണിയപ്പണ്ടാക്കണം പത്ത് ത്തിരിണ്ടാക്കണം ഏഹ് ബീഫ്ണ്ടാക്കണം.
ഓഹ്
ആഹ്
ആണല്ലോ?
ആഹ് പ്പോം അതല്ല ഞങ്ങള് കൊറേ ആൾക്കാരുണ്ട്. എല്ലാരും ഓരോന്നോരോന്നുണ്ടാക്കാണ്. ന്നാലും ഉം ഇപ്പോ ഞാപ ത്തിരി ബീഫ് തന്ന്യാ ആദ്യ ഏറ്റിനത് ആഹ് ആഹ് ആദ്യായിറ്റ് പോവാണ്
ഉം
ആഹ് ആഹ് അളിയാക്ക ആഹ് ഒ ഒരാളൊള്ളൂ അളിയാക്ക കൊറേ കാലായി അവടെ തന്നെണ് പ്പൊ ഇവലൊന്ന് പോവാണ് ആഹ് മോള് ഓളെ മോള് നീ റ്റ്‌നൊക്കെ പഠിക്ക്ണ ആളാണ്. അപ്പൊ ഓക്ക് ഒരു എൻജോയ്മെന്റയിട്ട് എവ്ടുക്കും പോവാ കഴിയല്ല അപ്രാവശ്യംന്നാല് ഖ ത്തർക്ക് പോവാറഞ്ഞ്കാണ്ട് അങ്ങനെഏഹ് വെന്നോ പ്ലാന് ഇ
ആഹ് അപ്പൊ പ്പ ക്ലാസ്ല്ല്ലേ?
ഇല്ല പ്പൊ എക്സാം കഴിഞ്ഞല്ലോ ഇരു
ആഹ് പ്പൊ എക്സാം കഴിഞ്ഞല്ലോല്ലേ അഹ് കഴിഞ്ഞേൻ്റെ സന്തോഷത്തിലാവുല്ലേ?
ആഹ് ആഹ് സന്തോഷ പോവാൻ നിക്കാ അപ്പൊ ഉം എല്ലാരുന്തെങ്കിലും ആഹ് അപ്പൊ എല്ലാരും ഇതേപോലെ ഓരോന്ന്ണ്ടാക്കാണ് ഏഹ് കൊണ്ടോകാൻ ആണല്ല ഇൻക്കെന്നെ ഈ ഉം ഉണ്ണിയപ്പോം പത്തിരീം ബീഫും ഒക്കെ കിട്ടിയേ. ബാക്കിള്ളോലോക്കെ ഓരോ ബേക്കറിയ സമൂസ പറ്റ്ണ ഒരാള്
ഒക്കെ ഉണ്ടാവുലേ?
അച്ചാറ് ഇണ്ട് ഒരാക്ക് ഒക്കെ ഇണ്ടാക്കാ ഞങ്ങളാറ് പെൺകുട്ടികളാ. അപ്പൊ ആറ് ആളും ഓരോന്ന് ഏറ്റ്ണ് അപ്പം
ആൾ തന്നെയാണ്.
ഏ അപ്പ ഞാൻ പറയാ. ഉണ്ണി അപ്പാണ് ഞങ്ങളാടെ എല്ലാർക്കും ഇഷ്ട്ടെ ഞാൻ ഉണ്ടാക്ക്ണേൽ വെച്ച് എല്ലാർക്കും ഇഷ്ട്ടം ഉണ്ണി അപ്പാണ്. ഞാൻ പിന്നെ സ്പെ ത്തലും ഉണ്ണിയപ്പൊക്കെയാണ് ണ്ടാക്കല്.
ഉം അത് സ്പെഷ്യലായിട്ട് ന്നട്ട് മാവൊക്കെ ആക്കി വെച്ചോ?
മാവ് ഞാൻ കൊറച്ച് നേരത്തെ ആക്കി വെച്ച് അപ്പൊ ഇഞ്ഞ് ഇപ്പളെ ചുടൽ തോടങ്ങിയ ഓള് ആ രാവിലെയാണ് പോണത്.
ആഹ അപ്പഴേക്ക് ആക്കി ചൂടാറും വാണല്ലോ പെക്ക്
ആഹ മറ്റന്നാൾ രാവിലെയാണ് പോണത് അപ്പോ ഓള് നാളെ ഇഞ്ഞ് ഓളെ വീട്ട് അവിടുക്ക് കെട്ടിച്ചോടത്തേക്ക് പോകും. ഇപ്പോൾ ഞങ്ങളെ വീട്ടിലാണ്. ആഹ അപ്പൊ ഞങ്ങള്
ച്ചാ കേട് വരൂലേ?
കേടെരോന്ന് എന്താ അറീല്ല അടത്യ പാട് കഴിക്കണംന്നൊക്കെ പറഞ്ഞാണ്ടാണ് ഞാൻ ഇണ്ടാക്കി ഞാൻ ഇണ്ടാകൽണ്ട് അപ്പം അങ്ങനെ വേം കേടൽരോന്നും ഇല്ല. ഞാൻ അയിന് അധികം വെള്ളം നമൾ എന്താ ആക്കൽന്ന് അറിയോ ഈ ശർക്കര നലോണം കൊറച്ച് തോന വെള്ളത്തിൽ ചൂടാക്കിയിട്ടേ
ആ
അയിനോ അത് അളപ്പിച്ചെടുക്കും. പിന്നെ അയിനോണ്ടാണ് എല്ലാം മാവും കൂട്ടി എടുക്കുന്നത്. പച്ചള്ളംന്നും
ആഹ പച്ചവെള്ളം ഉപയോഗിക്കണ്ടാവൂല?
ആഹ അപ്പം വേം അണ്ട് കേടാവേല്ല.
ആ അല്ല ന്നാലും പിന്നെ മറ്റന്നാള് എപ്പളാ പോണെ?
മറ്റന്നാൾ രാവിലെ പോകും.
ഉം എന്നാ പിന്നെ ഓള കൊടുത്തയച്ചാ പോരെ രാവിലെ ഇണ്ടാക്കിട്ട്-
ആഹ് ആഹ് എന്നാലും മതി ചിലപ്പോ അങ്ങനെ ആലോചിക്കണ്ണ്ട് ഓള വീട്ടക്ക് അങ്ങട്ടാണ്ട് എത്തിച്ച കൊടു
അല്ലേ നമ്മള് അച്ചാറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കേടരൂല ഇതാണ് ഈ ഉണ്ണി അപ്പം അപ്പങ്ങളൊക്കെ കേടുരോന്നുംല്ല എന്നാലും അതിൻ്റെ ആ ഫ്രഷ്നെസ്സ് ടേസ്റ്റ് ഒക്കെ പോരും-
ടേസ്റ്റ് പോവും നമ്മളാണെ കഷ്ടപ്പെട്ട് ഇണ്ടാക്ക എല്ലാരിം മാര്ക്ക് അല്ല ഇൻക്ക് നല്ലൊരു സംഖ്യ ചെലവായിണ് ഇപ്പോ അയ്മേൽ- കൊറെ സാനം വാണല്ലോ അയ്ക്ക് ശർക്കരായി റ്റും ഞാനെല്ലും ഇടുവേ മം നല്ല ജീരകവും ഏലക്കായും- പിന്നെ ആഹ് എള്ളുടും അതന്നെ എള്ളൂടും പിന്നെ ഒരു തരിതരി ഉണ്ടായിക്കോട്ടേച്ചിട്ട് നെയ്യപ്പത്ത്ക്ക് ഇട് ണ പോലെ റവിം കൊർ ച്ചങ്ങോട്ട് കൂട്ടും ആഹ് അപ്പൊക്കെപ്പാടെ പിന്നെ പഴുടും മൈസൂർ പഴല്ലേ-
ഉം ഉം അരക്കുമ്പം കൂട്ടല ഞാൻ പഴം കൂട്ടും കൂട്ടൽല്ല ബാക്കി പറഞ്ഞ സാധനങ്ങളൊക്കെ റവാ പിന്നെ മൈദ അതൊക്കെ കൂട്ടും പഴം ഇൻക് ഇൻക്കൊര് ഇഷ്ട്ടല്ല അപ്പൊ പിന്നെ ഞാൻ ഇടലില്ല.
ക്കും പഴട്ട് വലിയ ഇഷ്ട്ടല്ല പിന്നെ അളിയാക്കാക്ക് ഭയങ്കര ഇഷ്ട്ടാ ആഹ് പയം പിന്നെ ച്ഛനും ഇണ്ടാടെ അപ്പോ ഓന്ക്കും ഇഷ്ടം ഇതേപോലെ തേങ്ങിം- തേങ്ങ കൊത്താക്കിട്ട് അതും മൂപ്പിച്ചിടുല്ലോ?
ഒക്കെപ്പാടെ ഇട്ട് അങ്ങനെയൊക്കെ ഇണ്ടാക്കലാ- അപ്പോൾ ബൽക്കാണെങ്കിൽ ആഹ് എളച്ചന് കൊർച്ച് ഒർപ്പുള്ളതാ ഇഷ്ടം-
ആഹ് അപ്പൊ പിന്നെ പാകം ആവും, മറ്റന്നാൾ ആവുമ്പഴോക്ക്-
ആഹ്
അപ്പൊ ഞാൻ വിചാരിച്ച് അവിടുന്ന് ഇനക്കൊരു മടി നട്ട് ഉണ്ടാക്കി കൊടുക്കും. കരഞ്ഞ് ആ ഒക്കെ തിന്നണ നേര ആവുമ്പോത്തേക്ക് അതിന്റെ ടേസ്റ്റ് ഒക്കെ പോവും.
മറ്റുള്ളവർക്ക് പറ്റും ആഹ് ഇന്നുണ്ടാക്കിയത് മറ്റന്നാളാകുമ്പോഴേക്കെ.
ആഹ് എന്നാ പിന്നെ ടേസ്റ്റും പോകും. പിന്നെ അമ്മക്ക് അങ്ങനെയൊക്കെ കൊടുക്കാനൊരു മടിയാണല്ലോ അമ്മൾ ഉണ്ടാക്കുമ്പോ നല്ലേക്ക് കൊടുക്കാനല്ലേ ഇഷ്ടം.
ഇതൊക്കെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കി നാളെ രാത്രി ഉണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുക്ക്. രാത്രിയല്ല പകൽ ഉണ്ടാക്കിയിട്ടാണെങ്കിലും. രാത്രിയാകുമ്പോത്തനെ എത്തിച്ചാലും. പിന്നെ ആ ഉച്ചക്ക് ശേഷമൊക്കെ ഉണ്ടാക്കി കൊടുത്തയച്ചാല്
ആഹ് മാവ് ഫ്രിഡ്ജിൽ വെച്ചാ നന്നാവോ പുളിച്ചുനി
അതാവും നല്ലത്.
അല്ല ഈ മാവ് ഇനി ഫ്രിഡ്ജില് വച്ചാ നന്നാവോ മറ്റേ
മാവ് ഫ്രിഡ്ജിൽ വെച്ചാ മതി. ഞാൻ വെക്കല്ലുണ്ട്. ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസം നമ്മള് വീട്ടില ഉണ്ടാക്കുന്ന എങ്ങനെ ഉണ്ടാക്കിയാലും കൂടുതല് ആവുമല്ലോ മാവ്. അവ വെള്ളം എറിട്ടായിട്ടും. അങ്ങനെ ഇങ്ങനെയക്കെ ആയിട്ട്. അപ്പൊ പിന്നെ കൊപ്പാട് ഒരു ദിവസം ഉണ്ടാക്കണ്ടാന്നന്ന് വിചാരിട്ട് ഞാൻ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ഉണ്ടാക്കലണ്ട്.
ആഹ് ഞാൻ ഉണ്ടാക്കല് ഇങ്ങനത്തെ ചെല വേറ ഉള്ളതൊക്കെ ഉണ്ടാക്കുമ്പോ. കവാടന്റെ ആ ഉള്ളിയൊക്കെ അരിഞ്ഞു വച്ചാട്ട് ഇനക്ക് അങ്ങനത്തൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയ- എല്ലാ സാധനവും അരിഞ്ഞു വച്ചിട്ട് വെള്ള ആക്കൂം- അവ വെള്ള ആക്കൂല ഉം ഇതൊക്കെ പൊടി എടുക്കാ മിക്സ് ആക്കിക്കും പക്കവട ഉണ്ടാക്കാന് എന്നിട്ട്- ട്ട് ആവശ്യത്തിന് അത്ര ഇങ്ങനെ കുറച്ച് വെള്ള വെള്ളക്കി ഇങ്ങനെ. അങ്ങനെ ഉണ്ടാക്കും.
ആഹ് അങ്ങനെയും ചെയ്യല് ഞാൻ മാവനടുത്ത് വെക്കല് ഇണ്ട് അതൊക്കെ.
ആഹ് അയ്നി പൊക്ക വടന്റെക്കെ. ആഹ് ഈ പക്കാവടയന്റെ ഒക്കെ മാവ് ഉണ്ടാക്കി വെച്ചാൽ ലൂസായി ലൂസായി ലൂസായി വരൂല്ലേ.
അങ്ങനെ ലൂ ആ ഉള്ളി ഇടണ കൊണ്ടാണ് ആ ലൂസ് വരണേ.
ആഹ് ഉള്ളി.
ന്നാലും വല്യ കൊ ഴപ്പമൊന്നുണ്ടാവില്ല പിന്നെ നമ്മള് തന്നെയല്ലേ കഴിക്കണതും
പിന്നെ അയ്ക്ക് ഇങ്ങനെ ഇടാന് കടലമാവും അരി
ആ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും നോമ്പിനൊക്കെ ചെലപ്പോ കൂടുതല് ഉണ്ടാക്കിയാല് അത് എന്തായാലും ബാക്കിയാവും. പിന്നെ അഹ് ഉണ്ടാക്കിട്ട് പിന്നെ പിറ്റേന്ന് പറ്റൂല.
ആഹ് അതന്നെ. ഇണ്ടാക്കിയ ടേസ്റ്റ് കൊറയും. ആ ചൂടോട്ക്കെ തിന്നുമ്പൊള്ളെ
ആഹ് അപ്പൊ പിന്നെ മാവ് ആവുമ്പോ വലിയ പ്രശ്നം വരുന്നില്ല. കൊറേ ദിവസൊന്നും വെക്കൂല ഒരുസം രണ്ടസം ഒക്കെ വെക്കാ.
ശരി.
അധിക ദിവസം ഒന്ന് വെക്കാ നാലിസൊക്കെ പോവും. ആഹ് ഒരു വിധോക്കെ ഇത് പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും ഞാൻ നെയ്യപ്പാണ് കൂടുത എനിക്കിഷ്ടം ഉണ്ണിയപ്പം ഉണ്ടാക്കിയ എപ്പളായാലും അത് ഒന്നിക്കി പൊട്ടിയൊണ്ടും. പാളി പോവാ ശരിക്കും മാവ് അതൊക്കെ. ക്കെന്നെയാണ് വല്യ വ്യത്യാസം ഒന്നുല്ല പക്ഷെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാല് എന്തെങ്കിലൊക്കെ ആയിട്ടാ വര ആകൃതി
ഇപ്പൊ ഒക്കി ഞാൻ ആദ്യോക്കെ ഉണ്ടാക്കുമ്പൊ നല്ലോം നന്നാവോ യ്നിം ഇപ്പ ഇൻകൂണ്ട് ആ മൂട് പൊട്ടല്
ഇതേ പോലെ ഞങ്ങള് എല്ലാരുണ്ട് അപ്പം വീട്ടില് ക്കെ എന്തേലും ഇതേപോലെ ആങ്ങൊളൊക്കെ ദുബായിക്കൊക്കെ പോവാണെങ്കിൽ ഓൻ പറയും ഇജി വാ നമക്ക് നെയ്യാ പ്പണ്ടാക്ക ഇവിടുന്ന് ഇണ്ടാക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ വിൾച്ചും ഞാൻ നെയ്യപ്പം നല്ലോണം ഉണ്ടാക്കി കൊണ്ടോവും ഇതേപോലെ ഓലെ ഓലൊക്കെ പറയുമ്പം ക്ഷേ അയ്ന് കൊറേ ടൈമാവും ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ഇണ്ടാക്കണ്ടേ ആ കയ്യും കാലൊക്കെ കടിം ഉണ്ണിയപ്പാവുമ്പോന്നെ ആറേഴെണ്ണം ഒക്കെ ഒരുമിച്ചങ്ങ് കിട്ടുവല്ലോ
ആഹ് അതന്നെ
എളപ്പളപ്പം ആയി വെന്തും കിട്ടും ഇത് കൊറേ സമയങ്ങ കണ്ണ് ന ട്ട് നോക്കിക്കണം വേറൊരു പണി നടക്കൂല്ല അത അതെയ നുള്ള് നുറുമ്പ് പണിയൊക്കെ മടിയാണ്
ആഹ് ഞാനിപ്പോ പരിപ്പ് വട ഇണ്ടാക്കണോ വെച്ച്ങ്ങനെ നിക്ക
ഇണ്ടാക്കും പരിപ്പ് വട ഇണ്ടാക്കിനോക്കിയില്ല
പരിപ്പ് വട എന്തോരസ ചൂടില് തിന്നാന്
ഏഹ് ഇണ്ടാക്കാന് അഹ് എങ്ങനെ ഉയ്ന്ന് അരച്ചിട്ടോ പരിപ്പരച്ചിട്ട്
പരിപ്പ് വടക്ക് ഈ കടലപ്പരിപ്പില്ലേ
മ്മ്ഹ്
അത് വാങ്ങ
മ്മ്ഹ്
അത് വാങ്ങീട്ട് പുതിർത്തി വെക്ക എന്നിട്ട് മ്മൾക്ക് പുതിർന്ന് കി കിട്ടിയാല് നല്ലോണം അരിയാതെ ഒന്ന് ചതുക്കി എടുക്ക ചെറിയ ജാറില് നല്ലോണം ഒന്ന് ഒന്ന് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താല് അയിക്കിതേപോലെ വെളുത്തുള്ളി അല്ലാ വെളുത്തുള്ളിന്ന് ഇഞ്ചി പച്ചമുളക് ഇട എന്നിട്ട് കൊറച്ച് മൈദ ദ ഇട ഇനി ഇപ്പ നമുക്ക് ലൂസായി തോന്നുകാണെങ്കില് കൊറച്ച് മൈതട്ടിട്ട് മിക്സ് ആക്കി ക്ക കരിയപ്പിന്റെലെട അത്രേന്നെ ഉള്ളൂ ഇങ്ങനെ വറ്റിട്ടാല് പരിപ്പ് വട ആയി
മ്മ്ഹ് ഞാൻ ഇണ്ടാക്കി നോക്കീല്ല ഞാൻ ഉള്ളിവട പിന്നെ കടലെറ്റ് സമൂസ അതൊക്കെ ഇണ്ടാക്കി നോക്കിണ്
ശരിക്കും ഈ കടല പരിപ്പൊന കൊണ്ടാട്ടോ പരിപ്പാട ഇണ്ടാക്ക പക്ഷെ ഇപ്പൊ ഒരു പുതിയ പരിപ്പോട എറങ്ങിരിക്കന് പച്ച പരിപ്പട കണ്ടുണോ അതീ പച്ചക്കടലിന കൊണ്ടിണ്ടാക്ക
പൊതുവേ താല്പര്യം കുറവാ ആ കടയിൽ പോയാലും കൈക്കല് ഒന്നക്കി കട്ലറ്റോ സമൂസേ ഉയ്ന്ന് വടക്കെ വാങ്ങല് മ്മ്ഹ്
നല്ല നല്ല കോമ്പി
മ്മ്ഹ് മ്മ്ഹ് അങ്ങനെക്കെ കഴിക്കാ പരിപ്പൊടാന്നൊരു ഒരു ഫേമസ് ആയ സാധനാണ് പക്ഷെ ഞാന്
ആഹ് അതന്നെ മ്മക്ക് ഓരോന്ന് ഇഷ്ടണ്ടാവോല്ലോ അങ്ങനെ എനിക്കും പയമ്പൊരി പിന്നെ അതേപോലെ പൊക്കവട അതൊക്കെയാനെറ്റോം ഇഷ്ടം
ഓര് തിന്നൂല്ല അപിന്നെ എപ്പോഴും ഇണ്ടാക്കിതിന്നണ സാധനാണെന്ന് പറഞ്ഞിട്ട് ഏയ് നമ്മൾന്താ നമ്മള് സ് ആഹ് പയ നമ്മുക്ക് എളുപ്പോള്ള പണിയാണല്ലോ പെട്ടെന്ന് ഇണ്ടാക്കാൻ പറ്റിയേ
മ്മ്ഹ് അതന്നെ ഇവിടെ മക്കൾ അതൊക്കെയാണല്ലോ നീണ്ട വലിപ്പം തോന്നിച്ചേ അപ്പൊ ഓലൊക്കെ വേഗം പയംപൊരിമ്മക്ക് പായും
ഇതാകുമ്പോ എളുപ്പാണ് വേം പരിവാടി കയ്യും മൈത കൊയക്ക എണ്ണെ ചൂടാ ഒക്കപ്പാട ഒരുമിച്ചങ്ങ് കയും പരിപാടി മറ്റൊക്ക നുള്ളിനുറുമ്പ് കൊറേ അരിഞ്ഞുണ്ടാക്ക നുള്ളിണ്ടാക്കാനോ കൊറേ പണിയല്ലേ ഇവിടെണ നോ മ ക്കക്കൊക്കെ എരുള്ളതും വേണം പുളിയൊള്ളത് വേണംന്ന്റിഞ്ഞിട്ട് പയംപൊരി വേണ്ട അതാണ് മെയിൻ പ്രശ്നം
ഇണ്ടാക്കിയാലും പിന്നെ അതന്നെ ഇന്താ
നോക്കിട്ട് വേം അതണ്ടാക്കും നോമ്പിനൊക്കെ
അതന്നെ ഇണ്ടാക്കിയാലും നമ്മുക്ക് പിണ്നീം കൊറ പണിയാ ഓര്ക്ക ഇരുന്ന് തിന്നാ മതി നമുക്ക് അരിഞ്ഞും പിടിച്ച് പിന്നെ അടൊക്ക നന്നാക്കി വൃത്തിയാ തിരുമ്പോലേക്ക് തിന്നാനൊന്നും മാണ്ടിയിലൂല്ല